ഉ
ഹലോ
ആഹ് എന്താ വിശേഷം
നല്ലതന്നെ കൊഴപ്പൊന്നുമില്ല അവിടെ
ആഹ് ഇവിടെ നല്ലത് തന്നെ ഇങ്ങനെ പോണു
ആഹ് ഒന്നുല്ല അവിടെപ്പ ഇരി
ഉം ഉം ചോറൊക്കെ തിന്നോ
ഇല്ലാ തിന്നണം
ഇന്ന് എന്താ സ്പെഷ്യൽ അവിടെ
ഇവിടെ ഒരു മിനിറ്റ്ട്ടോ മഴ കൊണ്ടിട്ട് ജലദോഷ പിടിച്ചക്ക ആകെ തുമ്മല ഇവിടെ എന്താ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയത തിന്നിട്ടില്ല
അത് ശെരി ഇയ്യ് കുക്കൊക്കെ ചെയ്യുവോ?
അങ്ങനെയല്ല ചെറുതായിട്ടൊക്കെ കുഴപ്പില്ല അങ്ങ
ഏഹ് എന്ന ഇനിക്ക് അയിന്റെ റെസിപ്പി ഒന്ന് പറഞ് താ ഞാൻ നാളൊന്ന് ഇണ്ടാക്കി നോക്കട്ടെ എങ്ങനെ ഇണ്ട് അന്റെ ചിക്കൻ കറിന്ന്
ഏഹ് ഇയ്യ് എങ്ങനെ ഇണ്ടാക്കല് ഈ ഇണ്ടാക്കലുണ്ടോ?
ആഹ് ഞാൻ ചെറുതായിട്ടൊക്കെ കുക്ക് ചെയ്യും ഈ നമ്മളത് ഇപ്പോ വ്യത്യാസം ഉണ്ടാവല്ലോ വെക്കുന്നതൊക്കെ അന്റെത് എങ്ങനെയാണ് നീ ഇണ്ടാക്കല് ചിക്കൻ കറി
ഞാന് ഇങ്ങളെങ്ങനെ ഇണ്ടാക്കല്
ഞമ്മള് സവാളൊക്കെ ഇട്ടിട്ട് കുക്കറില് നമ്മള അങ്ങനെ വേവിച്ചിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കല് ആഹ് ആഹ് കുക്കറിലാണ് നമ്മള് കൂടുതലും ഉണ്ടാക്കാറ്
ആഹ് കുക്കറിലും ഉണ്ടാക്കലുണ്ട് പ പെട്ടെന്നൊക്കെയാണെങ്കിൽ കുക്കറിൽ അല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്ത മറ്റ പാത്രത്തിലും ഉണ്ടാക്കലുണ്ട്
ആഹ് ശെരി ങ്ങൾ എന്നിട്ട് എങ്ങനെണ്ടാക്കല് റെസി
ഞങ്ങള് എങ്ങനെച്ചാല് ഫസ്റ്റ്പ്പോ ഒരു ഉം പാത്രം എടുത്തിട്ട് പാത്രം മീൻസ് ചട്ടി ഉണ്ടാവും ചീനച്ചട്ടി ഉണ്ടാവും.
ആ, ആ
അയില്ണ്ടാക്കാണെങ്കി അല്ലെ കുക്കറിലാണങ്കിലും.
ആ അല്ല ചിക്ക ചിക്കന്റെ ഗ്രേവി പോലെ നിങ്ങ അങ്ങനെയാണോ.
അ അല്ല അങ്ങനെ ഇണ്ടാക്കല്ണ്ട് അങ്ങനെ ഇണ്ടാക്കലുണ്ട് കറിയായിട്ട് ഉണ്ടാക്കലിണ്ട്. ചെലത് ക്ക് ഒക്കെ നമ്മക്ക് ഗ്രേവി. ഇന്ന് കറിയക്കിട്ടേ കച ച്ചോർക്കല്ലേ. ആഹ്
ആഹ് എന്നിട്ട്.
എങ്ങനെച്ചാല് ആദ്യം ചട്ടി വെച്ചിട്ട് പിന്നെ. എണ്ണഒയ്ക്ക. എന്നിട്ട് ഫസ്റ്റ് ഉലുവല്ലേ ഉലുവ ഇട്ടിട്ട് പിന്നെ ഉലുവിം കരിവേപ്പിന്റെല ഇട. ആഹ് എന്നിട്ട് അതൊന്ന്. ഇതാവുമ്പോ നമുക്ക് മനസ്സിലാവും കരിയെട്ത് കറപ്പളറാവരുത് അതിന് മുമ്പ മണം മനസിലാവല്ലേ അപ്പൊ സവാള കട്ടില്ലാതെ അരിഞ്ഞിട്ട് ഇട്ടൊടുക്ക.
ആഹ് നിങ്ങള് ഉലുവഇടൂല്ലേ നമ്മള് ഉലുവടലില്ല അമ്മള് നേരെമ്മള് എന്താ വല്യുള്ളി ആഹ് സവാള. ട്ടിട്ട് മ്മള് ഉപ്പൊക്ക ഇടലാണ് അമ്മള് എന്നിട്ടത് വാടാൻ വച്ചിട്ട് അങ്ങനെയാണ് ബാക്കിയുള്ള കാര്യൾ ആ.
എന്ന ഉലുവട്ട് കഴിഞ്ഞിട്ട് പിന്നെ സവാളടും. സവാള ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് ഉപ്പിടും വേഗം ഒന്ന ആവാന് ആ, ആ അങ്ങനെ ഉപ്പ്ട്ടിട്ട് പിന്നെ ഒന്ന് അതൊന്ന് ആയി വരുമ്പോ നമുക്ക് മനസ്സിലാവല്ലോ. ആ ടൈമില് തക്കാളി ഇടും.
ആഹ്, ആഹ്
തക്കാളി ഇടും പിന്നെ തക്കാളി ഒന്ന് തക്കാളി ഒന്ന് കുറച്ചാവണങ്കി ഒന്ന് മൂടിവെക്കും ചെല സ
ആഹ് ആ അതന്നെ ഞങ്ങളെന്താ ചെയ്യല് ഞങ്ങള ക്കാളി ഇടുമ്പോ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്
ആ അത് ഇടാ സോറി അത് ഇടാൻ പറയാൻ മറന്നതാ ഉള്ളിടൂല്ലേ. ഉള്ളിടുംമ്പോ ഉള്ളിടുമ്പ ഉപ് ഫുഡ്ല്ല പിന്നെ ഉള്ളിന്നായിട്ട് അയിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെല സമയത്തും ഇഞ്ചി, വെളുത്തുള്ളി മൊളക് അങ്ങനെ എല്ല എല്ലാം ഇട്ട് കണ്ട് അരക്കും. എല്ലാണ്ടെങ്കി അല്ല ഇഞ്ചി വെളുത്തുള്ളി മാത്രം എന്നിട്ട് അത് ആ പേസ്റ്റിട്ടിട്ട് പിന്നെ അളക്കും പിന്നെയാണ് തക്കാളിടാ. തക്കാളിട്ടിട്ട് തക്കാളി ഒന്ന് വയന്ന് വന്നിട്ട് പിന്നെ മസാലപ്പൊടിയളിടും.
അതേപോലെ തന്നെ ഈ ഉള്ളികളൊക്കെ അരച്ചതൊക്കെ സങ്ങളൊക്കെ പെടന്നിട്ട നല്ലോണ അത് വൈറ്റാ ചെയ്യ.
ആ കുക്കറിലാവുമ്പ കുഴപ്പല്ല കുക്കറിലാവുമ്പ അങ്ങനെ ആക്കിയിട്ട് പിന്നെ രണ്ടീസില് വന്നാ മതിയല്ലോ ഇതല്ല ഞാൻ കുക്കറിലല്ലേ പറഞ്ഞത് മറ്റെ ച
ആഹ് ചീനചട്ടില് ആ ക്കെ അല്ലെ എങ്ങനെ ഇണ്ടാക്കാണെലും നമ്മള ഇവിടെ അങ്ങനെയാണ് ണ്ടാക്കല്. പിന്നെ വെരിറ്റബിൾ ആണ് നമ്മളൊന്ന് റെസിപ്പി ഒന്ന് മാറ്റിപ്പൊടിച്ചത്.
ആ അപ്പൊ അങ്ങനെ ഇതാക്കിട്ട് തക്കാളി ഇട്ട് തക്കാളിഒന്ന് ആയിക്കഴിഞ്ഞി ട്ട് മൊളക് പൊടി കാശ്മീരി മൊളക് മറ്റേ കളർന് വേണ്ടിട്ട് പിന്നെ ഉപ്പ്, മഞ്ഞപ്പൊടി ഉപ്പമ്മള് ആദ്യായിട്ട് ല്ല കോർച്ച് അതോണ്ട് കോർച്ച് നോക്കിട്ടിടാൻ പാടുള്ളൂ. ആ പിന്നെ മല്ലിപ്പൊടി, മല്ലിപ്പൊടി കോർച്ച് കൂടുതലിടും ആ ഒരു ഇതായി കിട്ടാൻ വേണ്ടി.
ഏ ആഹ് ശരി ഞമ്മള് മല്ലി ആ മ്മള് ആഹ് അമ്മള് മല്ലി കൂ തലുട ബീഫൊക്കാണ് നമ്മള് കൂടുതലും മല്ലി ഇടല് ചിക്കനൊക്കെ അമ്മള് കൊറവാ. ഇഡലി ആഹ്‌
ആഹ്‌ ഇന്നിട്ട് പിന്നെ ചിക്കൻ മസാല ഇതൊക്കെ ഇട്ട്കാണ്ട് നല്ലോം മിക്സ് ആക്കും മിക്സ് ആക്കിയന് ശേഷം ചൂടുവെള്ളം ഇല്ലേ അത് അപ്പോത്തിനും ചൂടുവെള്ളം തെളപ്പിച്ച് വെക്കും
ആഹ്‌
ചൂടുവെള്ളം ഒഴിച്ചിട്ട് അല്ല ചിക്കൻ ഇട്ടിട്ട് ഇതാക്കും പിന്നെ
ആഹ്‌
ചൂട് ചിക്കൻ ഇട്ടിട്ട് നല്ലോം ഗ്രേവി ആക്കിട്ട് പിന്നെ ചൂടു വെള്ളം ഒഴിച്ച് കൊറച്ചീചെ കൊറച്ചീച്ചെ ഒയ്ക്കും കൊറച് കൊറച്ച് ഒയിക്കും പിന്നെങ്ങ് തെളച്ചു വരുമ്പോ കുറ് അപ്പളാണ് കുറുകി വര മറ്റേ പച്ചവെള്ളം പോലെ ഇരിക്കൂലെ ആഹ്‌ പിന്നെ പിന്നെങ്ങനെ അത്‌ ഇങ്ങനെ തെളച്ചു വരുമ്പോ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇല്ലേ
ആഹ ആഹ
സാധാ പച്ചവെളിച്ചെണ്ണല്ലേ അത് ഇങ്ങനെ ഇടക്കിടക്ക് ഒഴിച്ചു ട്ക്കും അതും കറിവേപ്പിലേം ഇടും ഇടക്ക് ഇടക്ക് വെച്ചൊട്ക്കും
അങ്ങനെ ആണ് ഇങ്ങൾ ഇണ്ടാക്ക ലെ നമ്മളും ഇതേപോലെ തന്നെ അവിടേം ഇവിടേം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടന്ന് മാത്രേ ഉള്ളൂ നമ്മുക്ക്
ആഹ ആഹ്‌
ആഹ് അല്ല വേറെ ആഹ്‌ വേറെന്തൊക്കെ ഫുഡാ ഇങ്ങള് ഇണ്ടാക്കല്
പിന്നെ എന്താ ബീഫ് അതൊക്കെ ഇണ്ടാക്കില്ണ്ട്
ഏഹ്‌ ബീഫ് ഇങ്ങളെ അവിടെ എങ്ങനെ ഇണ്ടാക്കല് പൊരിച്ചിട്ടാണോ അതോ അല്ലാതാണോ വെക്കല്
അത് രണ്ടും വെക്കല്ണ്ട് ഇങ്ങളോ
ആഹ് ഞമ്മളും ഇവിടെ രണ്ടും വെക്കും പിന്നെ പൊരിച്ചതൊക്കെ ആവുമ്പോ ഒന്ന് കൂടി ടേസ്റ്റ് കൂടുതലാണല്ലോ ല്ലോ ബീഫിനൊക്കെ അങ്ങനെ മന്തി ഒക്കെ വെക്കലുണ്ടോ ഇപ്പൊ മന്തി
ആഹ ഒന്ന് രണ്ട് പ്രാവശ്യൊക്കെ ട്രൈ ചെയ്ക്ക്ണ് കൊഴപ്പൊന്നും ഇണ്ടായിട്ടില്ല പക്ഷെ
ആഹ പക്ഷെ
എല്ലത്തിനും
ആഹ പിന്നെ എത്ര ആയാലും പീട്യെന്ന് വാങ്ങ
അത് അത് ഇണ്ടാവ് അതെന്തായാലും ഇണ്ടാവില്ല പിന്നെ പീടീന്ന് വാങ്ങ്ണേല് വേണ്ടാ തൊക്കെ ഉണ്ടാവില്ലെ നമ്മളെതില് അങ്ങനെ ഇണ്ടാവുല ആഹ ഞമ്മളെല് അങ്ങനൊന്നും ഉണ്ടാവുല്ലല്ലോ അപ്പൊ അയിന്റേതായിട്ടുള്ള ഇത്ണ്ടാവും ടേസ്റ്റ് കുറവ്ണ്ടാവും ഇന്നാലും
അതെന്നെ ഈ കൂടുതൽ ഇയ്യെന്നെ ഫുഡ് ഇണ്ടാക്കല് വീട്ടില്
അങ്ങനെ ഒന്നുല്ല ചെല പ്രത്യേക സാഹചര്യങ്ങളിൽ ഇണ്ടാക്കും
ആഹ് അത്‌ ശരി എന്നിട്ട് എന്താ വീട്ടിലുള്ളവരൊക്കെ അഭിപ്രായം എന്താ പറയല് ഫുഡിനെ പറ്റി
ഇല്ല അപ്പൊ എപ്പളും വീട്ടില് എല്ലാരും ഉണ്ടാവണന്നില്ലല്ലോ അപ്പൊ അങ്ങനെ ഇണ്ടാക്കി ശീലായി
ആഹ്‌ ആഹ്‌ അത് ഈ ഡെസേർട്ട് ഒക്കെ ഇണ്ടാക്കലുണ്ടോ
ആഹ് അങ്ങനെ പുഡിങ്ങ് ഉണ്ടാവുല്ലേ ബ്രെഡ്ഡോക്കെ ഇണ്ടാക്കൂലെ ബ്രെഡ് വിപ്പിംഗ് ക്രീം ഒക്കെവെച്ച്
ക്രീമ് ഒക്കെ ഇണ്ടാക്കലുണ്ടോ ഞാന് ഇവിടൊര്ട്ടം ഐസ്ക്രീം ഒക്കെ ഇണ്ടാക്കി പുഡിങ്ങും ഒക്കെ ഇണ്ടാക്കി ആഹ് അത് ഭയങ്കര സിമ്പിളാണ് ഞമ്മള് കടേന്ന് വാങ്ങ്ണ അതേ ഐസ്ക്രീം ആകും ഈ മാങ്ങ സീസൺ നമ്മള് ഈ മാങ്ങോന്റെ സീസൺ ഒക്കെ ഉള്ള ടൈമിലേ അപ്പഴാണല്ലോ മാങ്ങ കൂടുതൽ കിട്ട ആഹ് ടൈമിലൊക്കെ ഒന്ന് ഇണ്ടാക്കി നോക്കിയതേനി നമ്മളെ ആ മറ്റേ വിപ്പിംഗ് ക്രീം ഇല്ലേ അത് വെച്ചിട്ട് അത് നല്ലോം ബീറ്റ് ചെയ്തിട്ട് മ ആഹ് ആഹ് മാങ്ങന്റെ പഴുപ്പ് നല്ലോം അടിച്ചിട്ട് അയ്ക്ക് മിക്സ് ചെയ്തിട്ട് അയ്ക്ക് ഇമ്മക്ക് മാങ്ങ ഒന്ന് ജസ്റ്റ് കട്ട് ചെറ് ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫീസറിൽ നല്ലോം ഫ്രീസ് ആവാൻ വെക്ക അപ്പതന്നെ ഒരു ഐസ്ക്രീം ഒരു ടെക്സ്റ്റർ ആയിട്ട് അതേപോലെ വെരും നല്ല ടേസ്റ്റ് പിന്നെ മറ്റേ പുഡിഗ് ഒക്കെണ്ട് പിന്നെ സിമ്പിൾ ആണല്ലോ മറ്റേ ചൈന ഗ്രാസ് മാത്രം മതി പിന്നെ അയ്ക്ക് എന്തേലും എസൻസ് എസൻസ് ആണെങ്കിൽ എസൻസ് ഇല്ലെങ്കി ഫ്രൂട്ടാണെങ്കിൽ ഫ്രൂട്ട് ഇടാ എന്നിട്ട്ണ്ടാക്കാ അങ്ങനെ സുഗണ് അതൊക്കെ ഉണ്ടാക്കാാന്.
ആൾ, പക്ഷേ അയിനങ്ങനെ നിക്കണംന്നേ ഉള്ളു. ഉണ്ടാക്കി തുടങ്ങിയ എല്ലാ സുഖമാണ്..
ആ.
ആ മാത്ര പോ
ആ, ഉണ്ടാക്കിയാല് സംഭവം രസമാണ്. ഉണ്ടാക്കാൻ മന ടെ നിക്കണം നീക്കാന് ആയിന് മടിയാണ്.
അതാണ് പിന്നെയു ള്ള പ്രശ്നം
ആ.
ആഹ്
ഈ എന്നിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ എ ങ്ങോട്ടും പോയിട്ടൊന്നുന്നില്ലേ? എങ്ങോട്ടൊ കക്കടംമ്പയിൽ പോണം ന്നോ ക്കെ ഒക്കെ പറഞ്ഞിനല്ലോ ഇന്നോട്.
പോയിട്ടില്ല പോവണം.
എ, ഇ, എന്നോട് കോഴിക്കോട് പോണ് ണ്ട് പറഞ്ഞിനല്ലോ, പോയിട്ട് എങ്ങനെണ്ട് ഫാമിലിന്റെ കൂടെ
ആ, അതിന് അന്നിപ്പോ എന്താ അന്നപ്പോ കുഴപ്പമൊന്നുല്ല. ഞങ്ങൾബീച്ചിൽ പോയിട്ടില്ല. എലോടുത്തും പോയി ജസ്റ്റ് കറങ്ങി. അപ്പോ ത്തന്നെ ആയിലൊന്നും പോയിട്ടില്ല. കൈലേജ് കുറച്ച അപ്പുറത്തല്ലേ! ലൂലൂലും പോയി എസ് എം സ്ട്രീറ്റിലും പോയി.
ആ.
അ, എന്താ ഈ നമ്മൾ ഇവിടുന്ന് പോയി അവിടെ എത്തുമ്പോ തന്നെ ഉച്ചാവാണ്. പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ച് നല്ല ലോങ്ങ് ലേ നമ്മക്ക് ഇവിടുന്ന്
ആ, അതന്നെ ഞമ്മൾഅ യിന് ഇറങ്ങുമ്പോ നല്ല രാവിലെ ഇറങ്ങണം നമ്മൾ.
എന്നാത്തന്നെ നമ്മൾ രാവിലെറങ്ങിയാൽ തന്നെ നമ്മളവിടെ എത്തുബോ ഒമ്പത് മണി പത്തുമണി ആവും. ആ, ഉം, അപ്പൊ നമുക്ക് എവിടെ എവിടെ
ആ, ഒരു രി സക്കെ അങ്ങനെ പോയി വരുമ്പോ രസാ ണ്.
ആ, പിന്നെ എന്താച്ചാ ആ, പിന്നെ എന്താെച്ചാ എവിടെ എവിടെന്ന് നീക്കാൻ സമയം ഉണ്ടാവൂല ലേറ്റ് ആയി കഴിഞ്ഞാല് പിന്നെ പിന്നെ അ യിന്റെ ഉള്ള്‌ക് ഒന്നും കേറിയാൽ സമയം അറിയന്ന ലെ ല്ലോ. ലുലുക് എത്തിയാൽ പിന്നെ നമ്മളൾ കേറിയസമയം, ഇറങ്ങിയ സമയം നോക്കി എത്ര ങ്ങാനും മണിക്കൂറുണ്ട്. നമ്മള അറിയില്ല. ലുലുൽ ഇറങ്ങുമ്പോ തന്നെ ആ, ഞങ്ങളൾ ലുലു ന്ന് എറങ്ങുമ്പോതന്നേയ് രാത്രി എട്ട് മണി കഴിഞ്ഞു ക്ക്ണ്‌.
എ.
കോറ
അതുവരെ പക്ഷേ വലിയ രസല്ലല്ലോ. കൊഴപ്പല്ല. ആ, ഹൈലെറ്റിന് എത്ര എ ടുത്താലും ഇല്ല.
എങ്ങനെ?
ഹൈലൈറ്റിന്റെ അത്ര രസംന്നുല്ല ലുലു മാൾ പറയാ, പിന്നെ എല്ലാരും പറഞ്ഞ തീരെ രസല്ല. പക്ഷേ ഞാൻ പോയ ടൈമില് ആൾ ഇല്ലാതോണ്ട് ഇന്നി കൊറച്ച് രസമായിട്ട് തോന്നിട്ടോ. പിന്നെ കൊഴപ്പൊന്നുമില്ല അങ്ങനെ
വേറെ എന്താന്നിട്ട്.
വേറെ എന്താട്ടോ അങ്ങനെ പോണ്. അല്ല എന്നിട്ട് ഈ എസ് എംസ് എസ് എം േ എ എം സ്രീറ്റക്ക് പോയിനോ?
അ, അവിടെക് പോയിനീ അവിടൊന്നും വാങ്ങീട്ട ഒന്നും ഇല്ല. അവിടുന്ന് ഹലുവ അങ്ങനത്തെട്ടാ അതൊ കണ്ടേ പക്ഷെ ഒന്ന് ചിലത്ഒന്നും ഒരു ക്വാളിറ്റി തോന്നുന്നില്ല.
ഏ, പത് കളക്ഷൻസ് ഉണ്ടോ?
ആ, കുഴപ്പം ല്ല പക്ഷെ ഞാ വിചാരിച്ച അത്ര ഒന്നും ഇല്ല ട്ടോ അങ്ങനെ എന്തെലും എടുക്കണം ന്നാ മട്ടില
ഏ അമറ്റെയ് ആന്റി ടർനസ്റ്റിന്റെ ഒക്കെ കട ക്കെ ഉണ്ടയിനു. അതൊക്കെ കണ്ടോ ഈ പോയപ്പോം
നല
ഈ റിലീസിലൊക്കെ കണ്ടീനിയല്ലോ ഞാൻ
അഹ് എന്താ എസ് എമ്മിൽന്നെ ഉള്ളക്ക് ഉള്ളക്ക് ഉുള്ളക്ക് കൊറെേ വഴിഉണ്ട് ഉം അയിന്റെ ഉള്ളിലൊക്കെയാണ് കടകള്
ആ അണ്ട് കണ്ടിട്ടുണ്ടാവലല്ലേ
ഇല്ല കേറി ഏകദേശം ഡ്രസ്സ് കടയിലൊക്കെ കേറി അങ്ങനെ ഒന്ന് ഒന്ന് ഒരു വീട്ടിലിണ്ടടൈപ്പൊക്കെ ഒരു ക്ലോത്ത് സുഖില്ല അപ്പൊ അങ്ങനെ
കുറഞ്ഞ സാധനങ്ങളല്ലേ പോൽ അങ്ങനെ കൊടുക്കുന്നത്
ആഹ അപ്പൊ ഇങ്ങള് പോ നിങ്ങൾ പോണ്ട് പറഞ്ഞിട്ട് പോയില്ലേ
ആ ഞങ്ങൾ പോയിനി പക്ഷെ എസ് എം ഒക്കെ ഞങ്ങൾ പോയി് ട്ടി ല്ലെന്നു ഞങ്ങൾ ബീച്ചിൽ പോയി ആഹ ന്നാ ആയിക്കോട്ടെ വേറൊന്നില്ല ഓക്കെ ശെരി ആഹ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ